ഹലോ ആ എന്തൊക്കെയർത്താനം
നല്ല വർത്താനം
ചായുടിച്ചോ നോമ്പുണ്ടോ
ഇല്ല നോമ്പാണ് ഉം
പിന്നെ ഉം ആഹ് ഇവിടെയും നോമ്പ് തന്നെ ഇല്ല ഇവിടെ നോമ്പ് തന്നെ കുട്ടികളുണ്ട് അനി ചെറിയ മക്ക ളിണ്ട് ത്ത അനിയത്തീടെ മക്ക
ആ ഉം റെഡിയായ എന്നിട്ട്
ഇല്ല എണീക്കുന്നുള്ളൂ കുട്ടിയള് ചെറിയ മക്കളാ രണ്ടാള് ഒരു ആ ഇന്ന് അവധി ഇന്ന് അവധിയണല്ലോ
ആഹ്
ഉം അത്താഴ്ത്തിനൊക്കെ എന്തരുന്നു ആഹ്
അത്തായത്തിന് ഞാനങ്ങനെ ഭൂരി പരത്തിച്ചിന അപ്പ അത് രണ്ടെണ്ണം ചുട്ടുംങ്ങാണ്ട് ചായ കുടിച്ചു
നോമ്പർക്കാന എന്താക്കല്
എനിക്ക് മാത്രേ ഉള്ളൂ മോക്ക് ആഹ് അപ്പൊ ഞാൻ അതെന്തേലും അഡ്ജസ്റ്റ് ചെയ്യും ചോറായാലും വച്ചൊക്കെ ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു ചെറുകടിയൊക്കെ ആ ചെറുകടിയൊക്കെ എന്തെങ്കലും ഒന്നു ഉണ്ടാക്കണം അല്ലാതെ മെയിനായിട്ടൊന്നും ഇണ്ടാക്ക എല്ലാരും ഇണ്ടാവുമ്പോ ഒരു ഇതാണ്
അവൻ വീട്ടിലിപ്പ ചായയും കടിയൊക്കെ ഇണ്ടാക്കേണ്ടിവരുല്ലേ
ആഹ് അവിടെ രണ്ടാള് ചെറ് ഒന്ന് ചെറ്താ മോന് ഒന്നാം ക്ലാസ് മറ്റോള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞി രണ്ടാമത്തോള് ഉം അപ്പോ ഓള് എന്തേലുഒക്കെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് അപ്പൊ നിങ്ങള് ചെയ്യേണ്ട ആവശ്യംണ്ടാവുല അല്ലേ ഉം
കടി എന്തേലും മഴഇല്ല ഇവിടെ ഞങ്ങടെ നാട്ടിലിപ്പോ മഴ പോയി
ആ ഇവിടെയും മഴ കുറവ് തന്നെയാണ് പക്ഷെ ഇന്നിപ്പോ നേരം വെളുത്തരം മുതൽ നല്ല മയ പെയ്യുന്നുണ്ട് എത്രയോ ദിവസത്തിന് ശേഷാ തോന്നുന്നു ഇങ്ങനെ മയ പെയ്യുന്നത്
ഇപ്പൊ ഇന്നെ വിളിച്ചവരൊക്കെ പറഞ്ഞ നല്ല മഴാണ് പക്ഷെ ഞങ്ങൾക്കിവിടെ നല്ല വെയിലപ്പളും
ആഹ് ഞങ്ങക്ക് വെയിലുന്നെയാണ് ചെറി ഇന്നലെയൊക്കെ ചെറിയൊരു മയ പെയ്തു പോയി പക്ഷെ ഇന്നിപ്പോ എന്തോ സുബിക്ക് എണീച്ചേരം മുതലേ നല്ല മയ പെയ്യുന്നുണ്ട് കൊറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ മയ പെയ്യുന്നേ
മഴല്ലെിലും ബുദ്ധിമുട്ടന്നെല്ലേ
അതെ മയ ഇല്ലെ മയഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്
ഉം വെള്ള ഇണ്ടാവില്ലല്ലോ ഇതിപ്പോ ഉം ഞങ്ങൾ കൊറേയ്ക്ക്ണ് മയ പിന്നെ മെയ് ലാസ്റ്റ് ആ ജൂണ് ഫസ്റ്റിലൊക്കെ പെയ്തു എല്ലാ മഴന്നേയുള്ളൂ പെയ്തിട്ടില്ല
അതെയോ
ആഹ് പിന്നെ പെയ്
ഉം മഴനിക്കുമ്പോം ചൂടുആയില്ലേ അതെ അതെ മഴ നിന്നപ്പോളേക്കും ചൂടും വന്നു
ആഹ് പെയ്യയാണെങ്കി അങ്ങനെയാണ് അടുപ്പിച്ചാണ്പ്പ പിന്നെ പോയി കഴിഞ്ഞാ പിന്നെ കൊറെ
അതെ അതെ ഉം ഈ മാസം മഴ കുറവ്ന്നെ വളരെ ഒതേ കുറവാണ് ഈ മാസം
ആ
ഉം മറ്റ് അ കൊറെ കുട്ടികൾക്കൊക്കെ കൊറേ സ്കൂളും മദ്രസയും ഒക്കെ ലീവ് വ മാസണ് ഇത് അങ്ങനെ ആ രണ്ട് മൂന്ന് ഒരാഴ്ചങ്ങ മഴ ഉണ്ടായിണ്ടാവും
ഒരുപ്പോ അടുത്തായിട്ട് ഇങ്ങനെ മഴ പെയ്യാതിരുന്നത് ട്ടില കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷ ഒക്കെ ആയിട്ട് നല്ല മഴയില് ഉ പ്രളയവും ഒരു പൊട്ടലുമൊക്കയിട്ട്
ചൂട് ചൂട് സമയത്ത് കൊറെേ ദിവസം മഴ കിട്ടീക്കല്ല ചിലപ്പോ അല കൂട്ട രിക്ക ചൂട് നല്ല ചൂടുള്ള സമയത്ത് ഒരു ഒന്ന രണ്ടാഴ്ച അടച്ച് രാവിലെ വെയില് വൈകുന്നേരത്തിന് ശേഷം നല്ല ഇടിയും മിന്നലും കാറ്റും മഴയൊക്കയരുന്നു ഏ ഒരു അടേച്ച് മഴയും കാറ്റൊക്കൊയിരുന്നു
ആ
ജൂലായി പറഞ്ഞപ്പ മഴക്കും
അല്ല ആ മെയിലാണ് ഐഡിയ കണ്ടിരുന്നത്
ആ അതന്നെ മെയില് ജൂണിലാവകുമ്പോതല് മഴയൊക്കെ പോയി
ആ മറ്റേ സ്കൂള് തുറക്കുമ്പോത്തന
അതന്നെ ഉ ഭയങ്കര മഴൊക്കെ ഇല്ലായിരുന്നു പേടിയായിരുന്നു മക്കളൊക്കെ സ്കൂളൊക്കെ പറഞ്ഞ വക്കന്ന് തന്നെ ഉം അങ്ങനത്തെ ഇപ്പൊ മയന്നല്ല
ആ എത്ര എത്ര മക്കളാ
എനിക്ക് കുട്ടികളായില്ല
ആ
ഉം ആ അഞ്ചല്ലായി
ആ
ഉം പിന്നെ വേറെ നിങ്ങക്ക് രണ്ടുട്ടികളല്ലേ
എനിക്ക് മൂന്നാള
മൂന്നാളാണ്
ഈ മോള കല്യാണം കഴിച്ചിത്
ആ ആ ആ ആ
കെട്ടിച്ച മോളുണ്ട് പിന്നപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഇരിക്കണോഓള് മൂന്നാമത്തെ ആൺകുട്ടിയ ഇല്ലേ കല്യാണം ആയിക്ക പഠിക്കാൻ മുട
ഏ പഠ പഠിക്കുന്ന തന്നെയ ആയിരിക്കും അല്ലെ
ആ കല്യാണം ഒന്നുമ ഇല്ല ഇപ്പോ കുറച്ച് കഴിയട്ടെ മറ്റുള്ള തന്നെ നേരത്തെ കല്യാണം കഴിച്ചിട്ടു അപ്പൊ ഇനി ഇവളെഎന്തെങ്കിലും പഠിക്കട്ടെ ആ ആ ഓൾ എന്തെലും പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ നോക്കോണ്ടിരിക്കാണ് ഡിഗ്രിക്ക് പോവാതെ അന്വേഷിച്ച കൊണ്ടിരിക്കണം
ഉം
ഡിഗ്രി ഇപ്പൊ നാല് വർഷം പോയിട്ടൊന്നും ആണില്ലല്ലോ വേറെന്താ അങ്ങനെ പോണ വേറെന്താ നിനക്കെന്താ നോമ്പ് തുറക്കാന്
നോമ്പർക്ക ഇന്നിപ്പോ എന്താ തീരുമാനിച്ചില്ല ഓ ഓരോരുത്തരങ്ങന എണീച്ച് വരുന്നല്ലേ ആ ഉച്ചക്ക്ള്ള ഇപ്പ എല്ലാരും നണീയിച്ച അങ്ങനെ തീരുമാനിക്കും
ആ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടിരോ
ഒച്ചക്ക് നോമ്പില്ലാത്തോലെന്ന അനെ ഉപ്പാക്ക് വയ്യാത്തണ അപ്പൊ ഉപ്പാക്ക് നോമ്പ പിടിപ്പിച്ചീല്ല പിന്നെ അനീത്തിൻ്റെ രണ്ട് കുട്ടികളുണ്ട് ചെറിയറ്റികളാണ് പിന്നെ ക്കാക്കാന്റെ ഒരു മോളുണ്ട് വേറെല്ലാർക്കും നോമ്പാ
ആ
ഉം അപ്പൊൽക്ക് ഒരു ലേശം ചോറ് എന്തെങ്കിലും ഗ്യാസ്മ്മൽ ഉണ്ടാ ഉണ്ട ഒരു നെയ്ച്ചോറിന്റെ അരി കൊണ്ട് ഒരു ലേശം മസാല ചോറ് പോലെ ആക്കിയാല് അയിന് കറിയൊന്നും വേണ്ട ആവശ്യമില്ല
ആ മസാല ചോറോ
ആ ഒരു മസാല ചോറ് പോലെ ആക്കിയാല് പിന്നെ ആ ബിരിയാണി എല്ലാം സാധാരണ ഒരു ചോറ് എന്താ പറയാ മഞ്ഞച്ചോറൊക്കെ വെക്കൂല അതുപോലെ കൊറച്ച് തോനം മുളകുമ്പോൾ ചിക്കനൊന്നും ഇല്ലാണ്ടന്നെ അപ്പാട് വെറോ ഈ ഉള്ളിയും ത തക്കാളിയും വാട്ടിയിട്ട് അയിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഇറച്ചി മസാല പൊടികളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പി തിളച്ചതിന്റെ ശ്രീ അരി സാദാ അരി ചോറിൻ്റെരി കൊടുത്താല് രണ്ട് മൂന്ന് ആ ച പച്ചേരി ഉള്ള ചോറിന്റെ അരിയോ അല്ലെ നെയ്ച്ചോന്റെ അരിയോ ഇട്ടിട്ട് വിസ് വരുത്തിക്കുക വന്ത് നല്ല ടേസ്റ്റാ ചൂടോടെ തിന്നാന്
അയിക്ക് വേറൊന്നും വേണ്ട
ഒന്നും ഇല്ലാണ്ട് തന്നെ നിന്ന നല്ല ടേസ്റ്റ് അച്ചാറ ചമ്മന്തിണ്ട കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉം
അങ്ങനാവുമ്പോ പണിയും കുറയല്ലോ
ആഹ് ഞാൻ പണിയും പറയും ഇപ്പ ഇന്നലെ രാത്രി ഒക്കെ അങ്ങനെ ഉണ്ടാക്കി ഇന്നലെ രാത്രി സോയാബീന്റെ ചോറ് ഉണ്ടാക്കിയാത്ത
ആ
സോയാബീൻ പൊരിച്ചിട്ട് അതിലേക്ക് ഉള്ളി തക്കളിയൊക്കെ വാ തീരിങ്ങനെ ഉണ്ടായിക്കോള നല്ല ടേസ്റ്റ് അങ്ങനെന്നാണ് അപ്പാട്
ആ
ഉ
ഞങ്ങള ഇവിടെയൊക്കെ അധികവും പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കല്
ആ പത്തായത്തിനക്കോ നോ നോമ്പ് തുറക്കാൻ ആ ഉ ഉ ഉം ഇവിടെ പത്തിരി ഉം ഇവിടെ അങ്ങനെയൊക്കെ തന്നെ നോമ്പുറ കാന എന്ത ഉണ്ടാക്കും ഇന്നലെ ഇപ്പം പൊറോട്ട വന്നി തരുന്നു കറിവിടെ ഉണ്ടാക്ക പൊറട്ട വാങ്ങി അപ്പൊ എന്താ ആളണ്ടോ ഇല്ലൊന്നും അറിയില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കണോ ഒന്നുകുടി തീരുമാനി ചില്ല ഉം
സ്വന്തം വീട്ടില്ല അതോ
ഞങ്ങ ഞാനിപ്പോ എന്റെ വീട്ടിലാള്ളത്
ഏഹ്
ആഹ് ഞാ എന്റെ വീട്ടില കുറച്ച് ദിവസം നിക്കാ വന്നായിപ്പ ഞായറാഴ്ച തിങ്കളാഴ്ചായിട്ട് പോവും
ആ ഹസ്ബൻ്റ് ഇവിടെണ്ടോ നാട്ടിലുണ്ടോ
ആ ഹസ്പന് നാട്ട പോണോ ആ ഉം
എന്താ പിന്നെ അനയത്തിമാരൊക്കെ വിരുന്നു വന്നതാ
അനിയത്തിമാരാണ് ഒരാ ഒരാളാ വന്നത് രണ്ടാൾ നാല് അനിയത്തികളാള്ളേ രണ്ടാളത് കല്യാണം കഴിഞ്ഞ് രണ്ടാള് പഠിക്കാണ്
ആ ഏ
ഒരനിയത്തി ഇപ്പ ഇന്നലെ രാത്രി വന്നതാണ് എന്റെ നേരളളവള് ഓള് സ്കൂ ഓള് കല്യാണം കഴിഞ്ഞാണ് മാപ്പിളിടെ വീട്ടിന്ന് വന്നത് ഉസ്കൂളൊക്കെ ലീവ് ആണല്ലോ എന്ന് പിന്നെ ശനിയും ഞായറും ലീവാണ് അപ്പൊ അങ്ങനെ വന്നതാ ഒന്ന് ഇന്നലെ രാത്രി
ഞങ്ങള് പോയി വിരുന്നൊക്കെ പുതിയ അടുപ്പിച്ച്
ആ അതെ മൂന്ന് ദിവസം അവധി അടച്ച് അടുപ്പിച്ച് കിട്ടിയൊണ്ട് ഓള് ഇന്നലെ രാത്രിങ് പോന്നതാ
ആഅങ്ങനെ ഇങ്ങള് വരുമ്പോ എല്ലാരും ഒന്നിച്ച് വരാവൂല്ലേ അനി യത്തിമാരൊ
ആഒന്നിച്ചല്ല ഞാന് മുന്നേ ഇടെണ്ടേർന്നു പിന്നെ ഓള് വരുന്നന്ന് അറഞ്ഞോണ്ട് ഓള് വന്നേൻ്റെഷം പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടത്തന്നെ നിന്നതാണ് കഴിഞ്ഞ ചൊ ബുധനാഴ്ച ങ്ങ തിങ്കളാഴ്ച പോണ്ടിതാണ് അപ്പോപ്പോ ഓള് ഇന്നലെ വരു ഞാന്ന് വരുന്നു ബുധനാഴ്ചന്റെന്ന് വരുന്നുന്ന് പറഞ്ഞതാരുന്നു അപ്പൊ നോക്ക് മോക്ക് ഇന്നലെ സ്‌ കൂളുണ്ട് കുട്ടിക്ക് അപ്പൊ അതും കഴിഞ്ഞ് വരുംന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയാ പിന്നെയും വരണ്ടെന്ന്ചാരിച്ച് ഇവിടെത്തന്നെ അങ്ങ് നിന്നു
ആ ഞങ്ങളും അങ്ങനെന്നെയാണ് ഞങ്ങള് ഞങ്ങള് അഞ്ചു പെൺകുട്ടികള എനിക്ക് മൂന്ന് അനിയത്തിള് ഇണ്ട് അപ്പൊ ഞങ്ങളും വരുമ്പോ അങ്ങനെല്ലാരും വരും ച്ചീരി പോകുമ്പോ എല്ലാരും ഒന്നിച്ച് പോവും ന്നിട്ട് ഇങ്ങനെ പറയും എല്ലാരും വരുമ്പോ ഒന്നിച്ചങ്ങ് വരും പോകുമ്പോ എല്ലാരും ഒപ്പം പോകും പറയും ഞങ്ങളും തമ്മിതമ്മില് കാണാലോന്ന് വിചാരിച്ചിട്ട് ആ ഓരക്ക് വെശമാണ് പഷേ ഞമ്മക്ക് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ കാണും ചെയ്യാം എല്ലാരും ഒരുമിച്ച് നിക്കുമ്പോ അതൊരു
അയ്നിപ്പോ ചെലപ്പോ ഇന്ന് ഇത്താത്താര് വെരുയിരിക്കും വരുംന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന് എന്താന്നറിയില്ല വിളിച്ചു നോക്കണം
ആ
ഉം ചെലപ്പാ വരും
ആഎങ്ങനെങ്ങള് ഒറ്റക്ക് വരും പോവുക്കെ ചെയ്യോ അതോ ഹസ്ബൻ്റ് കൊടുന്നാക്കോ
ആഞങ്ങള് ഒറ്റക്കന്നെ പോക്കും വരവൊക്കെ ബസിന്
ആ അടുത്തന്നെണോ
അടുത്തൊന്നു അല്ല ദൂരെന്നെയാണ്
ആ
പിന്നെ അങ്ങ് ശീലിച്ച് ഒറ്റക്ക് പോയി വരാനപ്പ ഒറ്റക്ക് പോയി വരും
ആആ ആരേം ആശ്രയിക്കണ്ടല്ലോ അയന്നെ നല്ലേ മറ്റേ ഒരാളെ കാത്തു നിക്കണ്ടെ ഓരെ സമയം ഓ ഓരെ ഇതൊക്കെ കാത്തുകണ്ട് ഞമ്മള് വെയിറ്റീത് നിക്കണ്ടേ
അതെ അതെ അപ്പൊ അത് വേണ്ടാലോ ത് ഞമ്മൾക്ക് ഞമ്മൾക്ക് ഫ്രീ എപ്പോഴാണോ നമുക്ക് വരണംന്ന് തോന്നുന്ന് അപ്പ എറങ്ങിങ്ങ് പോരാലോ
ആ അതന്നെ പാട്ട്
ചെലപ്പന്ന് വരുരേരിക്കും ഇത്താത്താര് വരുന്നുന്ന് പറഞ്ഞേർന്നു ഒരാക്ക് കുട്ടിള് ദർശില് പഠിക്കുന്ന പോവാ അപ്പൊ അവർക്കും ലീവ്ണ്ട് അവരും വരുന്ന് പറഞ്ഞിട്ടു അന്നേരം അങ്ങനെയാണെ ചെലപ്പോ ഇങ്ങോട്ട് വരല് കൊറവായിരിക്കും ഒന്നും ഉറപ്പില്ല
ആ
ഉം
എന്നാ ആയിക്കോട്ടെ ട്ടോ
ആഹ